അതോ ഏഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെ വിശേഷം
ഒക്കെ സുഖം എന്താ അവിടുത്തെ വിശേഷൊക്കെ
ഇവടിം സുഖാണ് പിള്ളേരിപ്പോ ഒറങ്ങി നീക്കാണ്
ആഹ് അതന്നേണ് എല്ലാരും ഫുഡൊക്കെ കഴിച്ചാൽ ഒന്നു മയങ്ങു എല്ലാരുയ്. ഒക്കെ പറഞ്ഞാതിരി മക്കളൊക്കെ സ്കൂള് പോണോണ്ട് നമ്മളെല്ലാരും ഒന്ന് ഫ്രീയല്ലേ അപ്പൊ പിന്നെ ഒന്ന് കെടന്ന് നീച്ച് പിന്നെപ്പം ഒക്കെ വരാനാവുട്ടൊ ഇപ്പ തന്നെ
ആഹ് ആഹ്‌ ന്നന്നെ വരാന ഏകദേശം രണ്ട് മണിയായി മൂന്ന് മണിന്റെ അടുത്തായില്ലേ എടക്ക് ക്ലാസ്സ് വിടോ എടെ മോനായ മുക്കാലും ഉം ഇവിടെ മൂന്നരക്ക് വിടും മൂന്നേ മുക്കാല് ആവുമ്പത്തിന് ഇവിടെ എത്തും അപ്പെ ആയിട്ട് ആഹ് അതെ പോയാൽക്ക് ഇനിയിപ്പോ എന്തെങ്കിലുക്കെ ഉണ്ടാക്കാന് ചായെ എന്തെങ്കിലൊക്കെ ചെറിയ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാനായി
അങ്ങനെയാണോ ഇസ്ക്കൂള്ട്ട് വരുമ്പോ ഒന്നു ഇല്ലാഞ്ഞാ എന്തെരു ദേഷ്യ അയിറ്റങ്ങക്ക്ന്നോ
ആഹ് അതന്നെ എന്തെങ്കിലു ഒക്
അഹ് ഇങ്ങള് ഒന്നു അറ്റ ഇണ്ടാക്കി വക്കൂല്ല പഴിച്ചിട്ട് വയ്യാറിം നാമ്പറിം ഉ ഉച്ചക്കപ്പൊ ചോറിന്നിട്ടില്ലേ യ്ച്ചും
ആഹ് അതന്നെ അങ്ങെൻ തന്നേണ്. എൻ ഓർക്ക് പറ്റിയതാവണം ഇന്നാലേ കഴിക്കൊളളൂ ഇല്ലെൻ ഗ്യാസ് ബാഗേ നോക്കൂല അങ്ങനേണ്ട് പോവും. ഒരു വള്ളം കൂടി കുടിക്കൂല
വെള്ളം കൂടി കുടിച്ചൂല ഓല് പിന്നാണ് കളിച്ചാൻ പോകും. അഹ് ഒന്നും ഇല്ല ഇത് ഇവടെ അഹ് ഞങ്ങക്ക് പറ്റിയറ്റെങ്ങള് ഇണ്ടാക്കിം വെക്കൂല ഇങ്ങക്ക് തിന്നാ മാണ്ടി ഇങ്ങള് ഇണ്ടാ
അതന്നെ ഇവടീം അവസ് സ്ഥ അതന്നെ. ആഹ് ഓൽക്ക് പറ്റിയത് എന്താന്ന് വെച്ചാ അത് വേണം ഇഞ്ഞ്പ്പോ എന്തെങ്കിലും ഇണ്ടാക്കിയാന്നുണ്ടെങ്കി പറയും ഇതല്ല അതാണ് വേണ്ടത് അറിം ചെലപ്പം രാ രാവിലെ എന്തെങ്കിലു ഒക്കേ അഹ് ആഹ് രാവിലെയൊക്കെ നമ്മള് എന്തേലും കറി എന്ത് ഏഹ് ദോശെ അയിക്കെ എന്തേലും ഒക്കെ കറി ഉണ്ടാക്കാണെ കറിന്റെ എന്താണോ ഉണ്ടാക്കിയ അതിന്റെ നേരെ ഓപോസിറ്റ് അവൻ ചോയിക്ക
അതന്നേണ് അയിന് ഓൽക്ക് ഇപ്പം നമ്മളെ ഈ കടലക്കറി പട്ടാണിക്കറി അ അതൊന്നും വേണ്ട ചിക്കൻ കറിയും ബീഫ് പ്പ്കറി അങ്ങൻത്തെ കൊറച്ചായ ഭയങ്കര ഇഷ്ടാ ന്നാ അപ്പം തിന്നും അല്ലാതെ നമ്മളെ കടലക്കറി അല്ലാത്ത ഒന്നായ ഓൽക്ക് അത് വിഷയേ അല്ല അത് ഇഷ്ടം തന്നല്ല ഞാൻ പറിം ഇത് ഇങ്ങനെയാണെന്ന്ണ്ടെങ്കിൽ ഇപ്പച്ചിയേള ക്കെ കോഴിക്കടിം ഇതും തൊടങ്ങണ്ടി വരും പറിം ഞാന്
അഹ് ആഹ് ആഹ് അതന്നെ വെജിറ്റബിളൊക്കെ കഴിക്കാൻ എന്താ മടി അറിയോ ഉപ്പേരി എച്ചാല് എന്താട്ടിയാലും വേണ്ട ഇന്നാ ചിക്കനോ ബീഫോ
ആഹ് ഒര് മുരിങ്ങന്റലിം ചീര ന്റലിം ഒന്നും ഇപ്പത്തെ മക്കള് തിന്നൂലല്ലോ
അഹ് ആഹ് അതന്നെ അവർക്ക് കഴിക്കാൻ മടി യന്നേണ്
ല മാത്രം കറി വെച്ച് വച്ച് കഴഞ്ഞാ നമ്മള് മുരിങ്ങക്കെ താളിച്ചോ ചീര താളിച്ചോ അല്ലെങ്കി ഇഞ്ഞ് ഉപ്പേരി എച്ചാ ക കറീത്തെ ഈ എങ്ങനൊരോ ഓരോ എലിം നുള്ളിവടെ മൂലെക്കെ വെക്കും
ആഹ് ആഹ് ആഹ് അതന്നെ ആ കറി മാത്രം
തൊള്ളീകൂടെ എറക്കൂല
ആഹ് ആഹ് ആ കറി മാത്രം ഒഴിച്ചൊ ട്ട് മുരിങ്ങ ഒരെല തടഞ്ഞാ മതി അതാണ്ട് ആഹ്
ആഹ് അതന്നെ അങ്കലവാടിന്ന് ഓല് കൊടുക്ക്ണ്ട് ടീച്ചർമാരെ അപ്പൊ ഓൽ ഓൻ തിന്ന്ന്ണ്ട് പിന്നെ ചെറുതിനപ്പൊ ആഹ് പിന്നെ പിന്നെ പ്രായം അറീല്ലല്ലോ എന്താണ് എങ്ങനെണെന്ന് അറീല്ലല്ലേ ചെറിയ മക്കളല്ലേ
ആഹ് ആഹ് അതന്നെ ഇപ്പൊ അങ്കൻവാടിയില് പണ്ടത്തെ മാതിരിയൊന്നല്ല ആഹ് അങ്കലവാടില് ഇതിപ്പ ആദ്യത്തെ പോലന്നല്ല സെ ഫുൾ ഇതാണ്.
ഫുള്ള്താണെ പാല് മുട്ട പിന്നെ പല വിത സ്നാക്സ് പോലെ ഈ അമ്മളെ നല്ല നല്ല കടല അതോണ്ടൊക്കെ ഉരുട്ടി ഇണ്ടാക്ക ആഹ്
ഒള്ളു ഓൻ ഇപ്പൊ ഉഷാറാ
ഒക്കണ്ട് ഞമ്മള് ചെല്ലുമ്പോ ടീച്ചർമാര് പറിം കഞ്ഞി കൊട്ത്ത് പറഞ്ഞേക്കരുത്ട്ടോ ഇങ്ങള് അംഗലവാടിക്ക് ചെല്ലുമ്പോ കാരണം ഓല് ചെന്ന് കഴിഞ്ഞ് കുട്ടിയേളെ കണക്കെടുത്താണ്ട് ഒല് പെ പാല് തളപ്പിച്ചേക്കാരം ആഹ് അപ്പ പാലാണ് അപ്പ ഇവടെ എത്തിക്കഴിഞ്ഞാ കുട്ടിയേളെന്താ പറയാ ഇന്റെ ഇമ്മച്ചി ഞങ്ങളെ കഞ്ഞി തന്നാണ്ടാ വിട്ടത് ഇന്ക് ഇങ്ങള് പാല് മാണ്ടാന്ന് പറയണന്റെ കു ഇന്നോട് വന്നാണ്ട് ടീച്ചറ് പറയാ, അപ്പൊ ഒരിക്കലും കൊട് കൊടുത്തയക്കരുത്ട്ടോ കഞ്ഞി കൊട്ത്ത്കാണ്ട് ഇങ്ങള് കൊണ്ടരത് രാവിലത്തെ കടി തിന്നോട്ടെ പിന്നെ നിങ്ങള് ഒന്നും കൊടുക്കണ്ട കുട്ടിയേൾക്ക്
ആഹ് ആഹ് അതെന്നെ നമ്മള്പ്പ വിചാരിക്കല്ലേ ഇനിയിപ്പ അംഗലവാടി പോവാണ് ഇന്ന്പ്പ ഒന്നും കഴി ക്കാതെ പോയാല്ന്ന്
ആഹ് അതാണെ ആഹ് നമ്മള്പ്പോ സ്കൂൾക്കൊകുമ്പളായാലും ഇതിക്കായാലും നമ്മള്പ്പം നമ്മളെ മക്കളെ പള്ളർച്ച് തിന്നാന നമ്മക്കൊര് പൊ പൊർതിയേടാണല്ലോ കുട്ടിയാൾക്ക് ക്ലാസ്സ്ട്ക്കുമ്പം പയിച്ചൂല്ലേ അങ്ങനെല്ലൊരു എടങ്ങാറാണ് പക്ഷെ അങ്കലവാടി, ആദ്യം വന്ന അങ്കലവാടില് എത്താണ്ടായിനെ ഒര് പോരുമ്പോ ഒരു ചെറിയൊരു ഉപ്പുമാവുണ്ടായിനി. ഇപ്പങ്ങനെയൊന്നല്ല ഇപ്പ രണ്ടും മൂന്നും വിതാണ്.
ആഹ് അതന്നെ വൈബ് അയിക്കെന്തേലും കടിക്കാനെന്തേലും അങ്ങനിം ഇണ്ടാവൂലെ കടല മിഠായോ അല്ലെങ്കി അമൃതപ്പൊടി അങ്ങനെ എന്തെങ്കിലൊക്കെ സ്നാക്സ് ആയിട്ട് അങ്ങനെ ഇണ്ടാക്കാറുണ്ടല്ലോ ല്ലേ
ആഹ് ഇപ്പ നല്ല ഉസാറാണേ ഇപ്പ കടല മിഠായാണ്. കടല മുട്ടായി അധികും ഇണ്ടാവല്ണ്ട് കാരണം ഇങ്ങനെ ഈ പ്ലൈറ്റിലൊക്കെ വെച്ച് കാണ്ട് കടലിം ശർക്കരിം ഇതൊക്കെ ഇതാക്കികാണ്ട് ടീച്ചറിങ്ങനെ മുറിച്ചൊണക്കി പ്ലൈറ്റിലാക്കികാണ്ട് മുറിച്ചു കൊടുക്കും ഒരോ കുട്ടികൾക്ക്ങ്ങനെ
ഇപ്പ അംഗലവാടി പോയാലും കൈക്കാന്ണ്ട് ഞമ്മളെ വീട്ട്ത്തെലേറേ
ഏഹ് ഉഷാറാണ് ഇപ്പം പറയാ ഞാന് ഇപ്പധിക ഇപ്പത്തെ പോലൊന്നല്ല നമ്മൾക്കൊക്കെ ആദ്യക്കെ അഗലവാടിയില് എന്ത ഇണ്ടായിനെ ഒരു ചോറുണ്ടാവും അത് പോരുമ്പോ ഒര് കൊറച്ച് ഉപ്പു പക്ഷെ അന്നട്ടോ ആ ഉപ്പുമാവിനെന്നെ മാണ്ടിയിട്ട് വല്ല്യോലൊക്കെ കാത്ത്ക്കും
ആഹ് അതെ. ഇല്ല ഇപ്പ പിന്നെ ഉപ്പ്മാവന്താ അപ്പ അവ്ട്ന്ന് കഴിക്കലാണോ വൈകുന്നേരം അതോ കൊട്ത്ത് ത്ത് വിടായിരുന്നു ലെ അവടെ ഏ പിന്നെ ഞങ്ങളവിടെ കൊടുത്തു വിടൂല അവിടെ ഓല്ണ്ടാക്കി ണ്ടനി അവിടന്ന് തന്നെ കഴിപ്പിച്ചിട്ട് വിട വൈകുന്നേരതും ഉപ്പുമാവ് ആഹ് അങ്ങനെയാണ്
ഏ
ഇന്ന് എന്റെ വീട്ടിലൊക്കെ നേരെ ഓപ്പോസിറ്റട്ടോ കുട്ടികള അടുത്ത് പത്രം എന്തേലും കൊടുത്ത് കൊടത്തയച്ചാല് അതില് കൊടുത്തയക്കും അവിടുന്ന് കയിക്കൂല ശരിക്കിനും അവിടുന്ന് തന്നെ ഓലെ കഴിപ്പിക്കണം എന്നുള്ളതാണ് ഓല നിബന്ധന
ആ ഹ് ഓൽക്കങ്ങനെ ഉണ്ടാവും പക്ഷെ ഇത് വൈകുന്നേരം ഉറങ്ങി നീച്ചവ്മ്പോ കുട്ടികൾ കയിക്കൂല വിചാരിച്ചിട്ടേക്കര ഓല് കൊടുത്ത്
ആഹ് അതന്നെ പിന്നെ കഴിക്കാൻ മടിയണല്ലോ ഉച്ചക്കൊന്നും ഒറങ്ങി ഒന്ന്
ആഹ്പിന്നെ നമ്മള അടുത്തെത്തിയ തീരയ കഴിക്കൂലേ അപ്പൊ നമ്മളെ കാണുമ്പോ അധികം കൊഞ്ചും എൻ്റെ ചെറുദിനൊക്കെല്ലതാ അത് ഇഞ്ഞമ്മ ഇഞ്ഞമ്മ ആക്കി തന്നാ മതി അതാണേ ഞമ്മള് അവിടെ ആകുമ്പോ പിന്നേ കുറച്ചക്ക കൈച്ചോളൂ ഞമ്മളെ കാണുമ്പോ ഓല് സർത്തും ഫർളും ഒത്തിട്ടൂല്ലാന്ന് പറയും ഞാന്
ആഹ് അതന്നെ അതങ്ങനെ തന്നെയാണ് അപ്പോ അവക്ക് കൈക്കാനും വയ്യ കാലിനും വേദനയക്കൊര കയ്യനും വേദനയൊക്കൊര അങ്ങനെയാവോ
എല്ലാ മക്കളും ഒരുപോലെ തന്ന ചെയ്യാനേ
ആഹ് അവിടെ എത്തിയ അവർക്ക് കളിയിലാണ്ട് തുടങ്ങിയാ പിന്നെ അവർക്ക് ഒരു കുഴപ്പല്ലേലു
അത് തന്നെയാണ് സത്യണ അത് ക പക്ഷെ എന്റെ മോന് പോകാൻ ഭയങ്കര മടിയണ് ഭയങ്കര കരച്ചില്ല പക്ഷെ ഇന്ന് മാത്രം ഇന്നപ്പോ എന്ത അന്ന് ഉപ്പച്ചി വന്നിട്ട്ന്ന ഐസ്ക്രീമും വാങ്ങി തരും എന്നൊക്കെ പറഞ്ഞിനപ്പം അംഗനവാടിക്ക് ഉഷാറായിട്ട് ഇനി ഞമ്മ മെച്ചി പോയിക്കോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ടാറ്റ റ്റക്കെ തന്നു എന്തെ വന്ന് അറിയാന് അത് പറയാണ്ടോ ഞമ്മൾഅവ ടന്ന് നിർത്തി പോരന്നള്ളു പക്ഷെ പക്ഷെ എന്നാലും നമ്മെ മനസ്സ് അവിടെക്കക്കരാം
അവിടെന്ന് കരഞ്ഞു പോകുമ്പോ നമ്മക്കൊരു മനസ്സക്കൊരു എടങ്ങേറാണ് അവിടെ ഞാന അങ്ങനെയ ഇവിടന്ന് ഞമ്മൊക്കെ ആലോചിക്കാണല്ലോ
ആഹ് അതന്നെയണെ എങ്ങനെയ മൂന്നര ആയിക്കയ്ഞ്ഞാ ആഹ് അത് ഞാൻ പറയാ നമ്മള അംഗലവാടി കൊണ്ടാക്കാതെന്ന എന്താ വച്ചാ അടുത്ത കൊല്ലഞ്ഞിപ്പ സ്കൂള് ചേർത്തണ്ട ഞാന് അപ്പൊ നമ്മള് ശീ
ഉം അങ്കൻവാടിൽ കൊണ്ടോക്കന്നെ നല്ലേ ഇപ്പൊ ഒക്കെ കളറിങ്ങ് പഠപ്പിക്കലോ അങ്ങനെ തന്നെയാണല്ലോ കളറിംഗ് ആയിട്ടും ഒക്കെ ആൽഫ ബെറ്റിക്
എന്റെ കുട്ടിക്കൊന്നും ആ ഒന്നും അറില്ലോ ഇപ്പ കുത്തി വരണ പ്രായല്ലേ മൂന്ന് വയ സായിട്ടുള്ളു പുള്ളൊന്നും പുറത്തേക്ക് പോത്തട്ടോ ടീച്ചർ എന്നും വീഡിയോ വിടും അതുപോലെ കളികള് വൺ ടു ത്രീ പിന്നെ നമ്മളെ മുഖ്യമന്ത്രി നമ്മളെ ഇതാണ് രാജ്യം ഒക്കെ ചോദിച്ചിണ്ട് പറയും
ഒക്കെ പഠിപ്പിക്കുന്നുണ്ടേ കളറിംഗ് ഒക്കെ അംഗൻവാടി പോ യിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൊണ്ടയാക്കന്നെ നല്ലത് അതിനൊക്കൂല മറ്റേ എൽ കെ ജി പറഞ്ഞച്ചാല് ഒരു പെൻസിൽ പിടിക്കാനും കൂടി അറിയില്ല അങ്ങനെയാവും ഞങ്ങടെ അവടത്തെ ഉം ഞങ്ങള അവിടെ അടുത്ത അൻവാടിയില്ല അങ്ങിട്ട ഞൻ നേരെ എൽ കെ ജി ചേർത്ത് ഇപ്പൊ ഒരു പെൻസിലർ ചേർക്ക പിടി ക്കാനും കൂടി അവന അറിയില്ല അവനെ പറഞ്ഞിട്ട് കാര്യല്ലാ
അല്ല ഓനെ പറഞ്ഞിട്ടു കാര്യല്ല നമ്മക്കിപ്പ അങ്ങനെ ശീലാവാത്ത കൊണ്ടാണ് പിന്നെ ഞമ്മൾ ഇനിപ്പോ അംഗൽവാടി എടു ഇല്ലെങ്കില നമ്മള് നോ ചിലര് പറ നമ്മള് തള്ളാർ നോക്കാൽ ഞമ്മള എത്ര നോക്കിയാലും ഓര എങ്ങനെ ആഹ വൈക്ക് വരു
ആഹ അതന്നെ നമ്മള് നോക്കിയാ കിട്ടൂല അപ്പൊ ഞാൻ അന്ന് ഇത് ഇത് പറഞ്ഞ ബാക്കില് നടന്നാല ഓണ്ടായി ഇതിന് നേരെ തിരിഞ്ഞാണ്ട് പോകും ആഹ അപ്പൊ തന്നെ പഠിക്കള്ളൂ ഞമ്മൾ വിചാരിക്കുഞ്ഞിപ്പോ ഒരു വർഷം പറഞ്ഞേക്കണേ ഞമ്മക്ക് പഠിപ്പിക്കാ അത് നടക്കൂല
നടക്കനല്ല ചെറിയ പിന്നെ ചെറിയ മ പോലെ കുറച്ചൊക്കെ വടിയും ഇതൊക്കെ എടുത്തു ഓവിടെ ഓൽക്കണ്ട പേടിയലൊക്കെ
ആഹ് അതന്നെ പേടില്ലനി ഇപ്പ എങ്ങനെ എങ്ങനെ മ്മളൊന്ന് കൊടുത്തുന്നാ പിന്നെ അയിമ്മ കുശുമ്പായി
അതാണ് പൂശുമ്പറ്റൊക്കല്ല കരച്ചില് മാറി കിട്ടൽ ഒരു പണിയോ
ആഹ അപ്പൊ പിന്നെ അതിലേറെ നമ്മള് ഒന്നും കൊടുക്കാതൊക്കെയാണ് നല്ലത് അതന്ന് വിചാരിക്ക അത് വിചാരിച്ചു പിടച്ചു നിൽക്കും മറ്റേ അഐമര ഒരു അഞ്ചു മണിക്ക് ഒരു മണിക്കൂറ പഠിപ്പ ചരക്കന്ന് വെച്ചാ അരമണിക്കൂർ അങ്ങനെ കഴിയും ആഹ കരച്ചിൽ കഴിഞ് കിട്ടണ്ടണ്ട് പിന്നെ അതി ചെപ്പോ കിടന്ന ഇറങ്ങിയന്ന് വരും
അതന്നെ ഇപ്പത്തെ മക്കളൊക്കെ ഒരവസ്തേണ്
ആഹ ആഹ ശെര്ക്കിന്ന്ന് പർഞ്ഞാല് അപ്പളൂണ്ടാവൂല അപ്പൊ പിന്നെ ഞമ്മക്ക് കൊറെ കയ്യുമ്പോ നമ്മക്ക് ദേഷ്യാവും
അതാണ് നമ്മള് ക്ഷമിക്ക്ണേന് ഒരതിര്ണ്ട് നമ്മളത്രീം താക്കിങ്ങാണ്ട് നിക്കുമ്പോ ഇന്ക്കക്കങ്ങനേണ് കൊറേ നേരക്കെ നിന്നോക്കും പിന്നെനിക്കണ്ട് ദേസ്യം വന്നൊന്നണ് കൊടുക്കും അല്ലാതെ അമ്മക്ക് നിവർത്തില്ല കൊട്ക്കല്ലാതെ രക്ഷല്ല
ആഹ ആഹ് ആഹ അതന്നെ
നമ്മള് ക്ഷമിച്ചും ക്ഷമിച്ചു നിക്കുന്തോറും ഓല് മേപ്പട്ട് കേറും ചെലേപ്പം
ആഹ അഹ അതന്നെ ചെലേ സമയങ്ങളിൽ അങ്ങൻ തന്നേണ് നമ്മള് പിടിച്ച്
അതണേയ് അവ പിന്നെ നമ്മളീ ക്ഷമ നശിക്കുയ് അതാള്ള കൊഴപ്പേയ് ക്ഷമിച്ച് ക്ഷമിച്ച് നിന്ന് ലാസ്റ്റ് ക്ഷമണ്ണ് നശിക്കും ചെജ്ജും അലോ അലോ അലോ ഹലോ
ആഹ കേൾക്ക ആഹ പ്പ കേൾക്കണ്ട് ആഹ പ്പ കേൾക്കണ്ട് പിന്നെന്താ
പ്പൊ മാേഡം പറഞ്ഞ മാതിരി എന്തോ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യ്ണ്ടോന്നോന്ന്ണ്ട്ല്ലേ
ആഹ് ആഹ്
പിന്നെന്തൊക്കെണ്
പിന്നെന്താ
പി ഉം ക്കെ ശരിയെന്ന ഞാൻ പിന്നെ വിളിക്കഞ്ഞി പിള്ളേരൊക്കെ വരാനായി അവർക്ക്ള്ള പുറപ്പാടൊക്കെ തുടങ്ങട്ടെ
ആഹ ആയിക്കോട്ടെ ന്നാ ശരി